ആഹ്
ഹലോ
ആഹ് കേൾക്കില്ലെ
ആഹ് കേക്ക്ന്ന്ണ്ട് എന്തൊക്കേണ് വിശേഷം
കോള് അറ്റന്റ് ചെയാൻതെന്നെ പറ്റ്ണില്ല എന്താന്നറിയില്ല അപ്‌ഡേഷൻ കാണിക്കാണ്
ആണോ ആഹ് റിങ്ങ് റിങ്ങ് ചെയ്യുന്നുണ്ടോ
ആഹ് റിങ്ങെയ്യണ സൗണ്ട് കേക്കുന്നുണ്ട്
ആഹ് അറ്റൻറ്റീയ്യാൻ പറ്റുന്നില്ല
അറ്റൻറ്റീയ്യാൻ പറ്റ്ണ്ടായിനില്ല
ആഹ് റിസീവർ ആയിട്ടാണോ വർക്കീയ്യുന്നേ ടാസ്ക് വന്നിട്ടുണ്ടോ
ഉം ടാസ്ക് ഉണ്ട് ടാസ്ക് ഇനിം കംപ്ലീറ്റ് ആക്കാണ്ട്
ആഹ് ശെരി ആഹ് നൈറ്റ് എന്താ പരിപാടി
പരിപാടി ചെറിയ കുട്ടീണ്ട് കുട്ടിനെ നോക്കിട്ട് ടൈമ് ഒന്നും ഇല്ല കുട്ടിക്ക് പാല് കൊട്ക്കാണ് ആഹ് ടൈമിലങ്ങനെ വിളിക്കും ഒന്ന് കണ്ടൊക്കിം
ആഹ് ഓക്കേ പിന്നെ എന്താണ് അവിടെ ഓ ഫുഡൊക്കെ ആയിക്കൊണ്ടിരിക്കാണ് ഉച്ചേത്തെ ഫുഡ് എന്ന് കഴിഞ്ഞു പെട്ടെന്ന് ഏഹ് അപ്പൊ ഇന്ന് കൊറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വിചാരിക്കാത്ത ഗസ്റ്റ് ആയിരുന്നു അപ്പോ നി എന്തായാലും നൈറ്റ് വേണം അപ്പോ ഇന്ന് നൈറ്റ് ചപ്പത്തിയാക്കാന്ന് വിചാരിച്ചു
ആഹ് ഉച്ചക്കുള്ള കഞ്ഞിയാഎപ്പോഴും കഴിക്കാറ് ചോറന്നെ
ആഹ് അല്ല നൈറ്റൊക്കെ ഞാൻ ചില ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൊള്ളൂ ഓവർ തടിയൊന്നുല്ല എന്നാലും അത് അങ്ങനെ തിൽച്ച് പോയി ആഹ് അതെ അതെ അതെ പിന്നെ അവർ തടിയൊന്നൂല്ലല്ലാരും ചോദിക്കും ചപ്പാത്തിക്ക കഴിക്കുമ്പോ തടി ള്ള ആളാണോ ന്ന് തടിയൊന്നുംല്ല എന്നാലും ആ സ്പെഷ്യലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കും ഈവനിങ് ഒക്കെ മക്കളൊക്കെ സ്കൂള് പോയിട്ട് വരുമ്പോഴേക്കൊക്കെ എന്തേലൊക്കെ അവർക്ക്ഷ്ടപ്പെട്ട എന്തെങ്കിലും സ്നാക്സോ അല്ല എന്തെങ്കിലും പിന്നെ ഡെസേട്ടോ അങ്ങനെക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
ആഹ് ഇവിടെ ഇങ്ങനെ പറയും ഇവിടെ ചെറിയ കുട്ടി ഉണ്ടായോണ്ടേ പറ്റണില്ല ആദ്യക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളാ ആ പൊരികളാ അങ്ങനെയൊക്കെ ഉണ്ടായി
ആവുമ്പോൾ പിന്നെ ഡെസർട്ടിന്റെ ആവശ്യൊന്നില്ല പിന്നെ എന്തെലും പൊരികളൊക്കെയായിട്ടേ പിന്നെ മക്ക അങ്ങനെ അങ്ങട് കൊടുക്കണ നല്ലല്ലോ പക്ഷെ മക്കൾക്ക് അതിന്റെ ടേസ്റ്റ് അറിഞ്ട്ട് പ്പൊ എപ്പോഴും അതിന് വാശിയാ എണ്ണക്കടികളാവുമ്പളെ ഓവർ ഹെൽത്തിന് നല്ലല്ലല്ലോ
മ് പിന്നെ ഐസ് ഫ്രീസറി
ആഹ് അതെ അതെ അതെ അതെ അഇഷ്ട ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് ഓര്ക്കൊക്കെ പക്ഷെ കൊടുക്കുന്നത് അത്ര നല്ലതല്ല ആഹ് ഫസ്റ്റ്ല്ലേ ഫാസ്റ്റ് ഫുഡ് ആവുമ്പോം പിന്നെന്റ മക്കക്ക് ഇലക്കറികളോ അല്ലെങ്കിൽ വല്ല ഉപ്പേരികളോ വെജിറ്റബിള് ഒന്നും മ ഇഷ്ടപ്പെടണില്ല
ആഹ് ആ ഗവൺമെന്റ് സ്കൂളിലാണ് അപ്പൊ ടീച്ചർമാർ പറയൂ പേര് ക്കണില്ല
ആഹ് കഴിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പോ ആഹ് ഇപ്പൊ സ്കൂളൊക്കെ അതൊക്കെ ഉണ്ട് തൈരായിട്ട് ഉപ്പേരി നല്ല കറികള് ഒക്കെ ഉണ്ട് സോയാബീന് ഉണ്ട് പക്ഷെ
തീറ്റിക്കും
ആഹ് അതെ അതെ അതെ എന്നാലും വേണം വീട്ടിൽന്ന് കൊണ്ടോവാ
ആഹ് സോയാബീൻ അത്ര നല്ലതല്ലാ പറയുന്നേക്കാ ഹോർമോണിനൊക്കെ പ്രശ്ന
സോയ നല്ലതാണെന്നാണല്ലോ പിന്നെ പ്രോട്ടീനുള്ള ഭക്ഷണാന്നൊക്കെ പറയാ
ആഹ് പക്ഷെ കുട്ടികൾക്ക് അത് നല്ലതല്ലാ പറഞ്ഞ് കേ
ആഹ് ആണല്ലേ ആഹ് ചേലെ ചിലപ്പോ നല്ലതാവൂല അതിനെ കുറിച്ചഴത്തിൽ നമുക്ക് അറിയൂല എങ്ങനെയ അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇല്ല ഇന്ന് മഴയൊന്നുല്ല ഇല്ല രണ്ടീസം മുന്നെ നല്ല മഴ ആഹ് ആഹ് ആഹ് പ്പ മഴ കുറവാണ് ഉം ഈ കുട്ടികളുടെ ഡയ പ്പറൊക്കെ എന്താണ് സാധാരണ ചെയ്യാ എന്നറിയോ
ആഹ് ഡായപ്പറോ ഡായപ്പറ് പറഞ്ഞാല് ഇനിയ്ക്ക പ്പൊ മക്കളൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഞാനെന്താറിയോ ന്റെ ചെറിയ മോള് ക്കെ ഞാൻ ഒന്നര വയസ്സായപ്പോ തന്നെ ആള് പിന്നെ സ്വന്തയിട്ട് പറയൽ തോടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ശീലിപ്പിചോണ്ട് തന്നെ പെട്ടെന്ന് പറയും മൂത്രയൊക്കെ ഉള്ളതാണെങ്കിലും ഏഹ് അപ്പം ഇതെല്ലാം അങ്ങനെ പറയും ആ ശീലായിപ്പോയി പ്പോ ഓള് അംഗൻവാടി പോലെടുത്തി മൂന്നര വയസ്സായി ഇപ്പൊ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഇപ്പഴും അവിടെ മക്കളൊക്കെ ഡൈപ്പറൊക്കെ ഇട്ട് വരുന്നവരൊക്കെണ്ട് ഞാൻ ചെയ്യാറ ഉള്ളില് പിന്നെ ഉപ്പിട്ട് വെക്കും സാധാരണ ഉള്ളത്തെ സാധനങ്ങൾ ഒഴവാക്കിട്ട് ഉപ്പ്ട്ട് വക്കും കല്ലുപ്പ് കല്ലു ഉപ്പു ഇട്ടു വെച്ചിട്ട് അത്പ്പ ആ ജെല്ലി നമ്മള് വെള്ളമായിട്ട് വരും എന്നിട്ട് അത് ഒഴിവാക്കും ആഹ് അപ്പൊ അത് നമ്മൾ അപ്പി ഒഴിവാക്കണം ഏഹ് അത് ആദ്യം നമ്മള് ബാത്റൂമിൽ ആ ബ ത്റൂമിൽ കളഞ്ഞിട്ട് എന്നിട്ട് നമ്മൾത് കീറി അതിനുള്ളത് ഇത് എടുത്തിട്ട് ഒരു വേറെ സെപ്പറേറ്റ് തന്നെ ആക്കി അതിലേക്ക് കുപ്പിട്ട് വെച്ചാല് എന്നിട്ട് ഇതിന്റെ ഇതുണ്ടാവല്ലോ പേപ്പർ പോലത്തെ ആ സാധനം അത് നിങ്ങെളെന്തയ്യാ കത്തിക്ക
ആഹ് കത്തിക്കാൻ പറ്റില്ലല്ലോ പഞ്ചായത്ത് കൊണ്ടുപോകൂലേ
ആ അനെ കൊുവരുന്നവരുണ്ട് കത്തിക്കുന്നവരുണ്ട് ഞാനൊക്കെ ആദ്യം ഇപ്പൊ ഈ ഹരിത സേനെന്റെ കുറച്ചല്ല ആഴി ട്ടൊള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് പാമ്പേസിന്റെ ഒക്കെ അവര് കൊണ്ടോവല് തൊടുത്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ അവർക്ക് ഓരോ ടൈം ആണ് ആ ഓവറയിട്ട് നമ്മള് വക്കുമ്പോ ഇത് എന്താന്നറിയോ അങ്ങനെ വെക്കാൻ പാ റ്റൂല കാരണം അതിലായാലും നമ്മൾ കഴുകി ഇട്ടാലും കുറേ വെക്കുമ്പോൾ ഇപ്പ ചിലപ്പോ ഒരു മാസം ഒരു വര്ണ ടൈമിൽ നമ്മള് വീട്ടിലുണ്ടാവൂല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മള് കത്തിക്ക ചെയ്യാറ് കത്തിക്കാറുണ്ട് പ്ലാസ്റ്റിക് അങ്ങനെ കത്തിക്കാൻ പറ്റ റ്റൂലാന്നാണ് ആ ഫൈൻണ്ട് ഫൈൻണ്ട് അതെ ഫൈൻ ഉണ്ട് ഉം പിന്നെ പർഞാല് ഓല്ക്ക് ഒരു ച കുപ്പിച്ചില്ല് എടുക്കാന് ഒരു ടൈം ചെരിപ്പ് എടുക്കാനുള്ള ടൈമ അങ്ങനെക്കെരോ ഇതാണ് ബട്ട ആ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അമ്പത് അമ്പത് രൂപ രൂപ ചിലപ്പോ നമ്മളെടുത്ത് വരുമ്പോ ചില ടൈമിൽ ഇണ്ടാവൂല ആ ടൈമില് നമ്മള് ഓരോ വീട്ട്ന്ന് അൻപത് രൂപ വച്ച് വാങ്ങും അവിടേക്ക എങ്ങനെയ അൻപത് രൂപ തന്നെയല്ലേ
അങ്ങനെ തന്നെയാണ് പക്ഷെ അത് അവര് വരുമ്പോ തന്നെ വേണന്നില്ലേ വേസ്റ്റ് കൊണ്ടുപകുമ്പോ കൊടുത്താ മതി.
അങ്ങനൊക്കെയെ അ ശരി നമ്മളിവിടെ വന്ന അവരെ ഷി ഇട്ട് തര സാധനം അവര് കൊണ്ടോണൻ ങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം നിർബന്ധ ആഹ് അതെ കൊടുക്കണം അതില്ലാഞ്ഞാ അവര് സാധനം ഇടുക്കൂല
ആഹ് എവിടെ ഒന്ന് ചോദിക്കൊക്കെ ചെയ്തു അപ്പൊ ഞാന് ഇല്ലാന്ന് പറഞ്ഞ ഇല്ലങ്കിൽ ഞാൻ ന്നാ വേസ്റ്റ് കൊണ്ട് പോകുമ്പോ തന്നാ മതി പറയും.
ആ അതെ അതെ പിന്നെ എങ്ങനെ അടുത്തൊക്കെ തോടും കൊളും അങ്ങനെ ഒക്കെ
ആഹ് അവിടെ തോടും പാടമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഒരു റിസോർട്ടൊക്കെ കേക്കാൻ പറ്റിയ സ്ഥലാണ്
അഹ് ശരി അടിപൊളിയാണല്ലോ റിസോർട്ട്ണ്ടോ അവിടെ അടുത്ത് എവിടെയെങ്കിലും
ഇല്ല ഇല്ല അവിടെ അടുത്തൊന്നുംല്ല ഇവിടെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുട്ടികൾ വരും
ടൗണൊ
അല്ല ടൗണ് ഒന്നും അല്ല
ആഹ് പാടത്ത് ഒകെ ആയിട്ടോ വെള്ളത്തിന് ആഹ് ശരി വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് ഉണ്ടാവലോ അല്ലേ
ഇല്ല ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട് പക്ഷേ ചെല ടൈമിൽ ഇങ്ങനെ തോടിന്റെ അടു ത്ത് കിണർ വെച്ചതു കൊണ്ടാ തോന്നുന്നുണ്ട് വെള്ള കലങ്ങാ കലങ്ങുന്നൊരു ബുദ്ധിമുട്ടുണ്ട് ആഹ്
അ നിറം മാറി വരൂല്ലേ വെള്ളം
ആ ആ ആ ഒരു ചൊയ ഓക്ക ഉണ്ടാവും
ഓവറ് മഴക്ക് പെയ്യുമ്പോ അങ്ങനെ ആവാറുണ്ടാവും ആഹ് മഴ
കഴിയുമ്പോ കലങ്ങും
ആ കലങ്ങു ആഹ് ശരി അത് ചെില കിണറൽ എന്തോ ഇട്ടാല പിന്നെ അത് റെഡി ആകും ന്നൊക്കെ പറഞ്ഞേക്കാം എ ആ
ടേസ്റ്റ് ഇല്ലേ
ആഹ് അത് ഭയങ്കര വയങ്കര വേറെന്തോ അത് ആ വെള്ളം കൊണ്ട് നമ്മള് ചായ കായച്ചാലും അങ്ങനെയൊക്കെ പ ഇതൊരു ഇരുമ്പു ചൊയപോലെ ഇണ്ടാവും എന്തോ ഒരുചൊയ അത് ഇട്ടൊരു കൊർച്ച് ദിവസം സം കിഞ്ഞാല് പിന്നെഓക്കെയാണ് തോന്ന്ണ്.
ആഹ് അങ്ങനെണ് കൊർച് ദിവസംമുമ്പേ യൂസെയ്യാൻ പറ്റൊള്ളൂ.
ആഹ് അതെന്താറിയോ ഈ ജപ്പാനീസ് വെള്ളം കണ്ടല്ലോ ന്നമ്മളെ കുടിവെള്ള പദ്ധതിന്റെ ഇപ്പൊ എല്ലോട്ത്തുംണ്ടല്ലോ ന്നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ പൈപ്പ് ലൈൻ ഇണ്ടല്ലോ അതിന്റെ അതിലൊക്കെ അവിടെ ഇന്റെ വീട്ട്ല് ക്ക് കൂടുതൽ യൂസെയ്യാ അവർക്ക് കെണ വെള്ളത്തിന് ബുദ്ധിമുട്ട കൊർച്ച് മലയേരീലായിട്ടാ എന്റെ സ്വന്തം വീട് അപ്പൊ അവര് ഈ വെള്ളം കൊണ്ട് ചെയ്യാറ് ഇപ്പൊ ഒരാഴ്ചയില് മൂന്നൂസൊക്കെ ആ വെള്ളംവെരും. അങ്ങനെ അതുകൊണ്ട് ആ വരുന്ന ടൈമിൽ എടുത്ത് വെക്കാറാണ്. അപ്പോ ചെലെ ദിവസങ്ങളില് ആ ചെല ദിവസ് ചില ദിസങ്ങളിൽ ന്നല്ല ചൊയെ വെള്ളത്തിന് ന്നമുക്ക് പച്ചവെള്ളമൊന്നും അങ്ങനെ കുടിക്കാൻ തന്നെപറ്റൂല. അതുകൊണ്ട് ആ വെള്ളംകൊണ്ട് എന്തെലു കറിവെച്ചാലോ അപ്പൊ ന്നമുക്ക് ഒറപ്പി ക്കാ അവർ ചെലെപ്പം തലേ ദിവസം ബ്ലീച്ചിങ് പൗഡർ ഇട്ടതാവും കാരണംപഞ്ചായത്തിന്റെ അങ്ങനെവെള്ളക്കാമ്പോ അവര്ട് എടുകെടുക്ക് ശുദ്ധീകരിക്കും വെള്ളം. ഏഹ് വീട്ടിലൊക്കെ വന്നിടുന്ന പോലെയല്ല അവര് എട്ക്കെട്ക്ക് അങ്ങനെചെയ്യും.
എ അത് കേടല്ലേ കുടിക്കുന്നതിന്
ആഹ് അതെ, അതെ
ഔടെ കെണറില്ലേ?
ആഹ് ഇവടെ കിണറൊക്കെണ്ട് ഇന്നെ കെട്ടിച്ചോട്ത്ത് ഇവടെ മുറ്റതെന്നെ കെണറും കാര്യങ്ങളൊക്കെണ്ട്. പ്പോ പ്രശ്നൊന്നുല്ല അല്ലല്ലാ ഹെ ഹസ് ഹസിന്റെ ഹോമില ആഹ് നമ്മള് സ്വന്തയ് ആഹ് സ്വന്തായിട്ട് വേറെപോന്നു.
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഞാനും, മക്കളെന്നെ ഒള്ളു
ഉം എങ്ങനെ ചെടിനോടും പൂക്കളോടും ഒക്കെ താല്പര്യണ്ടോ?
ചെടികളോട് വല്ല്യാ താല്പര്യന്നുല്ല അത്ര ഇന്റെ വീട്ടില് ഇന്റെ വീട്ടില്ന്നല്ലോം ഇമ്മന്നല്ല പോലെ ഇണ്ടാക്കും ചെടി ഇമ്മ എവിടെ പോയാലും ചെടി പറിച്ച് പോരും. ന്നല്ല ഇഷ്ട്ടാ എവിടെ പോയാലും വേറെന്നും കാണൂല ഇമ്മ ചെടി ഇണ്ടെങ്കില് അതുപോലെ എന്തേം തയ്യ് ഇണ്ടെങ്കില് ആഹ് അതൊരു എന്താ പറയാ ഒരുകവറ് ഫുള്ളാ ത്തിട്ട് പോരും എവിടെ പോയാലും ആഹ് എന്തൊരു ഇഷ്ട്ടാ ആഹ് താ ഈ പ്രായായിട്ട് അയ്നോടുള്ളൊരു ആഗ്രഹം ഇണ്ടല്ലോ അത് ഭയ ഇങ്കര വീട്ടില് ചെന്നാതന്നെ അറിയാ കു കുട്ടികളെ കൊണ്ടട്ക്ണെ പോലെ കോണ്ടട്ക്കും വീട്ടിനുള്ളിലായിട്ടും
ആഹ് അങ്ങനെണ് എന്ത് തെരക്കിലാണല്ലല്ലോ എല്ലാ ചെടികൾക്കും വെള്ളം കൊട്ത്ത് ഫ്രൂട്സ് ഇണ്ട്
ആഹ് അഹ്ശെരി ഫ്രൂട്ട്സൊക്കെ ഏതൊക്കെണ്ട്?
ഫ്രൂട്ട്സ് സപ്പോട്ടാ, മൾബെറി പൈനാപ്പിൾ, പിന്നെ മുട്ടപ്പഴം
ആഹ് ആഹ് മൾബെറി ഒക്കെ ഇണ്ട്ലേ?
ഉം
ആഹ് ആഹ് ആഹ് അതെ അതെ ചക്കക്ക് ഇപ്രാവശ്യം ഇപ്പ ഇപ്പഴും കൂടെ ച ക്ക തിന്നിട്ടൊള്ളൂ നല്ല വരക്കച്ചക്ക ന്നല്ലെ മധുരള്ളെ പക്ഷെ ആഹ് മഴ ആയതോണ്ട് ചെറിയൊരു വെള്ളൊലിവ്ണ്ട് ഉം അതെ ന്നല്ലെ മധുരണ്ട് മധുരണ്ട് ആഹ് അതെന്നെ ഇപ്രാവിശ്യം പ പഴം ചക്ക വല്ലാതെ കിട്ടീട്ടില്ല വര്ക്കച്ചക്ക ചക്ക ഏതാലും വീട്ടിലില്ല പക്ഷെ ചക്കക്കൊരു എന്താ പറയാ ഒരു ഇത് വന്നിട്ടില്ല ശ്യാമം വന്ന്ട്ടില്ല എല്ലോട്ത്ത്ന്നും കി കിട്ടീട്ട്ണ്ട് ഏഹ് കൂട്ടൻവെച്ച് ആഹ് പഴഞ്ചക്ക ഒന്ന് ഒന്നുകൂടെ ഇഷ്ട്ടെണ് വെച്ചാല് അതിങ്ങനെ ഒരു വേറെരു രസാണല്ലോ ചെറുപ്പത്തില് കൊറെ കിട്ടിയത് പയഞ്ചൊക്ക ആയതോണ്ട് ഇഷ്ട്ടണ്ടാവൂല ആഹ് ന്നല്ലെ മധുരള്ളത് കിട്ടണം.
ഉം
റ്റാതെ ന്നല്ലെ മധുരള്ളെ കി
പിന്നെ കൃഷി, പച്ചക്കറി അതൊക്കെ ഇണ്ടോ?
ആഹ് പച്ചക്കറിയൊക്കെ പിന്നെ നമ്മളെ വീട്ടില് ആവശ്യത്തിനായിട്ട്ള്ള ചെറിയ രീതില് ചെറിയ ചേമ്പ് പിന്നെ മഞ്ഞള്, അങ്ങനെക്കെ പിന്നെ വാഴണ്ട് ഉം വാഴണ്ട്
ഇവിടെ ഇണ്ടാക്കിരുന്നു ഇപ്പൊന്നുല്ല മഞ്ഞള് ഉം
ആഹ് മഞ്ഞള്, കൂകയൊക്കെ, പൂളക്കെ ഒരു ടൈമില് പിന്നെ അടെ വീട്ടിലൊക്കെ പ്പക്കെ ഇണ്ടാക്കാറുണ്ട് അവിടെ ഒരുപാട് സ്ഥലണ്ട് റബ്ബർണ്ട് റബ്ബർ ഇപ്പ ഷീറ്റാക്കും പിന്നെ ആഹ് അവിടെ റബ്ബറുള്ളതും കൊണ്ടും മറ്റേ നമ്മളെ ഓട്ടര്മല്ലേ നമ്മളെ ചെറിയൊരു പ്രാണി ഒരു കറുത്ത അതിന്റെ ശല്ല്യണ്ടോ? ശല്ല്യണ്ടോ? ആഹ് അത് അതി ന്റെ റീസണ് എന്താ ഞാന് എന്താറിയൊ ഇവടെ എനിക്കിപ്പ അത്രേ ഏഹ് റബ്ബറൊന്നും ഇല്ല അട്ത്ത് ആഹ് ന്നാലൊര് ച്ച് നല്ലൊരു ഏരിയ പക്ഷെ ഇവിടെ ഇനിയിപ്പോ ഞാൻ എന്റെ വീട്ടിന്ന് കൊണ്ടന്നപ്പോ അതിന്റെ കൂടെ പോുന്നതാ ഇത് പെ ട്ടെന്ന് പെരുകും പറഞ്ഞേക്ക ഒരുപാടുണ്ടാവുന്ന് അപ്പൊ ഞാൻ ആഹ് ഒരു ദിവസം മഴ പെയ്യാതെ പെയ്താല് പിറ്റേ ദിവസം മഴ ഇല്ലെങ്കില് നല്ല പോലെ ണ്ടാവും സിറ്റ് ഔട്ടില്. കിച്ചണിലൊക്കെ അതേയോ ആഹ്. അതെ പക്ഷെ ഇതൊന്നുല്ലട്ടോ ന്റെ വീട്ടില് ഇന്റെ ഒരു തറവാട് വീട് ഉണ്ടായിരുന്നു ഒരുപാട് യ ത്രെന്ന് അറിയോ ഞങ്ങള് ഇപ്പടട്ന്ന് താമസം മാറി. ആഹ് ആഹ് ഓട് വീടിൽലേ നല്ല ഓല്ക്ക് വെ ക്കാൾ സ്പേസ് ണ്ടാവും ആഹ്സ് സ്പേസ് ണ്ടാവും ഓർക്ക് ങ്ങട്ട് എത്ര പോരും ണ്ട് അറിയോ. ന്നട്ട് ഏതാലും ഇപ്പോ അവിടുന്ന് ആഹ് ഇല്ല. താമ നമ്മൾ ഒരുപാട് മരുന്നൊക്കെ അടിച്ചുനോക്കിയതാ പക്ഷെ ഇത് കൂടാ പിന്നെതയാലും താമസ സം മാറിയേരെ ഇപ്പഴും ഉണ്ടാവീട്ടിലങ്ങനെ ന്നിട്ടപ്പൊ പൊളിച്ചിടണം ന്ന് പറയ്ണ്ട്. അങ്ങനെ എന്തോ ഒരു ശാപകിട്ടിയ പോലെ ഭയ
ഇവിടെ തറവാട്ടുന്നു പുട്ച്ച്.
ആഹ് ഏഹ് അഹ് ശരി പിന്നെ അടുത്തൊക്കെ ഇതെ പോലെ- പ്പാന്റെ റബ്ബർ ഫുള്ള്ണ്ട് അയ്ന്റെ നടു സെന്ററിൽ ആയിട്ടാ വീട് അപ്പ ഞാ അതറ്റാവും എല്ലാരുംപറയും റ ബ്ബർ ണ്ടായല വടുത്ത വീട്ടിലക്കണ്ട് പക്ഷെ ഇ ഇത്ര തോനല്ല അഹ് ആഹ് അതന്നെയാവും.
അത് ഫസ്റ്റ് കൂടിര്ന്ന ടൈമിലേരുന്നു ന്നാൽ
ആഹ് ആഹ് അതെ അതെ അതെ.
അങ്ങനെ ആൾ തമസൊക്കായപ്പം കൊറഞ്ഞു.
ആഹ് പകല് ഇവരെ കാണൂല. രാത്രി ലൈറ്റ് ണ്ടാവുമ്പോ ആണ്ട് വര്ന്നാണ. ആഹ് അതന്നെ പിന്നെ എന്താ ഇന്ന് നൈറ്റ് ഫുഡ് ഇങ്ങക്ക്.
ഇവടെ അപ്പം ചുടും അങ്ങനെ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കേല്ല കുട്ടിളൊന്നും. അപ്പൊ എന്താ രാവിലെ എന്ത്ണ്ടാക്കി അതന്നെ രാത്രിണ്ടാക്കും.
ആഹ് അഹ് ശരിയാ. അപ്പൊ രണ്ട് പണിയുണ്ട് ആഹ് എന്താ മോ ആഹ് കുട്ടിക്ക് എന്താ കൊട്ക്കല് ചെർതിന് മുത്താറിയോ അല്ലെങ്കില്
അല്ല കൊടുക്കാനൊന്നും ആയിട്ടില്ല. രണ്ടു മാസം കഴിഞ്ഞപ്പോ അഹ് നാളെക്കേക്ക് തൊണ്ണൂറാവണള്ളൂ.
ആഹ് അഹ് ശെരി തൊണ്ണൂറാവുന്നുള്ളൂ അപ്പൊ നല്ല ചെറുതാണല്ലോ.
ചെർതാണ്.
ആഹ് അഹ് ശരി അപ്പൊ മുലപ്പാലെന്നെണ്ലേ.
അതാണ് അമ്മന്റെ സ്കൂള് തൊടങ്ങല്ലേ അപ്പൊ അങ്ങനെ കൊട്ന്നതാണ്.
ഏഹ് അഹ് ശരി അഹ് ഓ പ്പൊ പോന്നതാവൂല്ലേ എന്താ സിസേറിയനാണോ അല്ലെങ്കില് നോർമൽ ഡെലിവറി ആണോ.
അല്ല ഡെലിവറിന്നെയാണ് നാലാമത്തെ കുട്ടിയാണ്.
ആഹ് നാലാമ ത്ത ആഹ് ഓക്കെ ഓക്കെ മോ ആഹ് അയ്ശേരി ആഹ് പ പാലൊക്കെണ്ടാവൊല്ലോലേ പാലൊക്കെണ്ടല്ലോ കൊഴപ്പൊന്നില്ലല്ലോ
ആഹ് പാലൊക്കെണ്ട്